ഹ ഒ ഹലോ
ആഹ്‌
ആഹ്‌ കേക്ക്ന്ന്ണ്ടോ?
ഓഹ്‌
ആഹ്‌ എന്തെട്ക്കുവായ്രുന്നു?
വെർതെ വീട്ട്ല്ണ്ട്, ഞാറായ്ചല്ലേ.
ഏഹ്‌
ഞാറാഴ്ചല്ലേ വീട്ട്ല്ണ്ട്.
ആഹ്‌ ഹ ഹ.
ഉം
പിന്നെ മഴയൊക്കിണ്ടങ്ങോട്ട്?
ഇന്നൊര് മയല്ല, ന്ന് പൊ ന്ന്പൊ നല്ല വെയ്ല. മ് നേരള്ള വീട്ട്ലാ?
എന്തോ?
വ്ട്ട്ല?
ആ വീട്ടില്.
എ ന്താ ജോബ്ണ്ടോ?
ഇല്ല, ഹൗസ് വൈഫാ.
ഏ സപ്പ്രേസോ?
വീട്ട്ലാ വേറെ ജോലിയൊന്നുല്ല.
ആ, ഹൗസ് വൈഫ് ലെ?
ആഹ് ആഹ് ആഹ്
ഉം പന്താ വർക്ക്?
നാട്ടിൽ ഞാന് പ്പൊ പ്ലസ്റ്റുയ്ഞ്ഞ്.
എ
പ്ലസ്റ്റുയയ്ഞ്ഞ്ക്കാണ്.
ഹ ഹ ഡ്രൈവറാ?
പ്ലസ്റ്റു പ്ലസ്റ്റു
ആ പ്ലസ് ടു, ഞാൻ ഡ്രൈ ഡ്രൈവിംഗ് ന്നാ കേട്ടെ. ആ എങ്ങനെയ്ണ്ട് ക്ലാസൊക്കെ?
കൊയ്പല്ല ക്ലാസ് കയ്ഞ്ഞ് ഞ്ഞി ഡിഗ്രിക്ക് പോണം.
ആഹ് ആഹ്
മ്
മ് ക്ല ങ്ങനാ മാർക്കൊക്കെണ്ടോ?
അറുവത്താറ് തമാനം
ആഹ് ആഹ് ആഹ്
മ്
മ് പിന്നെ ങ്ങന, പഠിക്ക് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ്ണ്ടോ?
അയ്യെ പഠിക്കാനൊന്നുൻട്രസ്റ്റില്ല. മ് മ് പഠനത്തിന് ഭയങ്കര ബാക്കിലാ.
ആണോ?
മ്
മ്
പടനത്തിന് അറുവത്താറ് ശതമാനം കിട്ട്യയന്നെ ന്തോരു കിട്ടലാണ്.
ആണോ.
ന്താ ടീച്ചറാ, ടീച്ചറായാകൂടഞ്ഞയ്ച്ച.
എങ്ങനെ
ഇതാവനെനി ഇത് പൂതി അതായത് പഠിച്ചുമണ്ടാവല്ലോ നമ്മൾ ഇതാവണം അങ്ങനെ
മനസ്സിലാവു ക്ലിയർ ആവുന്നില്ലോ
അതായതേ
ആഹ
പഠിച്ച്മ്പോ നമ്മള് ചാരിക്കലോ ടീച്ചറാണോ എഞ്ചിനീയറവാണോ ന്ന് അങ്ങനെ അങ്ങനെ എന്തേലും ആയിക്കൂടെയിനൊന്ന്
ആഹ്
ഫുഡ്ഡയിച്ചോ ആഹ ഇങ്ങളോട്
ആഹ് എനിക്ക് എന്റെ പഠിത്തത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞു
ആഹ അല്ല ടീച്ചറോ അങ്ങനെ എന്തേിലും ആയിക്കൂടേനോ ചോയിക്ക
ആ നമുക്കിനനിപ്പ അ ഒന്നും ആവേണ്ട ഏജ് ഒക്കെ കഴിഞ്ഞു
അങ്ങനെ
ആഹഹാ നി നിങ്ങളൊക്കെ ശ്രമിച്ചാല് ഏ
ഭക്ഷണം കഴിച്ചോ എനിക്ക് അങ്ങത്തെ താല്പര്യില്ല ബിസിനസാ
ആഹ് ആഹ്
ബിസിനസ്കാണ് താൽപര്യം
ആഹ് ഭക്ഷണം കഴിച്ചു
ഓ ഹസ്ബൻഡൊ
ഏഹ്
ഹസ്ബൻഡറോടെരെല്ലാം
ആഹ് അതെ അതെ പിന്നെന്താ വേറെ വിശേഷം
ഏഹ്
വേറെ വിശേഷം എന്തൊക്കെയാണ്
ആഹ് നല്ല വിശേഷം എന്താണ് നിങ്ങള് ഹസ്ബന്ഡ്
എന്താ
നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞേ കേട്ടില്ല
എങ്ങനെ
നാട്ടിലുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് എന്താ ജോബ്
കമ്പനിയില
ഓ ശരി
ഉം
ഇവിടെ മ അവിടെ മഴ എങ്ങനെ
മഴ വല്യയ കാര്യായിട്ടൊന്നുംല്ല പിന്നെ രണ്ടു ദിവസം മുമ്പ് കുറച്ച് പെയ്തു ഇപ്പ അത്ര വലിയ മഴയൊന്നുമല്ല മൂടി നിക്കുന്നുണ്ട് പേയ്ത്തൊട്ടൊന്നുമില്ല ആഹ് ഈ വർഷം മഴ കുറവാ തോന്നി
സനി ചപ്പോ ഇല്ല അടുത്ത രണ്ട് മൂന്ന് ദിവംഞ്ഞപ്പ ഫുള് മയന നീക്കും
ആഹ് ആഹ് ആഹ്
ഉം മഴ നിക്കാതെ പെയയ്യേക്കോ
ആഹ്
നിക്കാതെ പെയ്യേക്കും
ആഹ് ആഹ്
പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില ഇമുണ്ട് ഇപ്പണ്ട് രണ്ടേ ഏട്ടന്മാരുണ്ട് ഞൻണ്ട് അല്ല നാലാൾണ്ട്
ആഹ് ആഹ് അഹ് പെങ്ങമാരുണ്ടോ
ആഹ് ഒരു പെങ്ങൾണ്ട്
ആഹ് ആഹ് കെട്ടിച്ചോ
ഓ കെട്ടിച്ചു
ആഹ് ആഹ് ആഹ് ബാക്കിയുള്ളവര് ചേട്ടന്മാരാ
ആഹ് രണ്ടാള്
ആഹ് ആഹ് ആഹ്
എല്ലാരും ഒന്നിച്ചാ
ആഹ് പെങ്ങൾ അവിടെണ് കെട്ടിച്ച വീട്ടിലാണ്
ആഹ് ആഹ് ആഹ്
ഞങ്ങള്ൾ മൂന്നാള്ളുംപ്പരാണ്
ആഹ് ആഹ് ആഹ്
മ് നിങ്ങ്ക്കെത്രെ കുട്ട്യളാ?
ഞങ്ങള് രണ്ടുപേര്
ഓഹ്, അല്ല ഇങ്ങക്ക്?
എനിക്ക് മൂന്ന് പേര്.
ആഹ് എത്രേലാ?
ഹൈസ്കൂള് ആദ്യത്തെ കുട്ടി മൂത്തയാള്, ബാക്കി രണ്ടു പേരും യൂപിയില്
യൂ പി ആഹ്
ഉം അല്ലല്ല
ഉം ആഹ് ഇന്ന് ഞായറായ്ച്ച, ഇന്ന് ക്ലാസ്ണ്ടാവൂലല്ലലേ
ഇല്ല ഇന്ന് ക്ലാസ്സില്ല
ഉം പത്തിലെയ്ക്കുലേ വൽയോന്
എട്ടിലേക്ക്
ഇഞ്ഞെട്ട്ക്ക്ലേ ആഹ് ആഹ്
ഉം എട്ടിലെട്ടില്
പത്തൊക്കെ എനിക്ക് നാലേപ്ലസ്
ആഹ് ഹാ ഹാ നാലേപ്ലസ് ലേ, ആഹ് ആഹ് ആഹ്
നാലേപ്ലസ്ണ്ടായ്നു. ഞാൻ ഹ്യുമാൻറ്റീസ്
ആഹ് ആഹ്
ഹ്യൂമാൻറ്റീസ്ട്ത്തെ, ഏഹ്
ഡിഗ്രിക്ക് പോവാനാ താല്പര്യം? ആഹ് ആഹ് ആഹ് ത്തുണ്ടോ കോളേജൊക്കെ അടുത്തുണ്ടോ?
ആഹ് ഇബടെ അടുത്ത്ണ്ട്.
ആഹ് ആഹ് ആഹ്
കൊഴ്പ്പല്ല. നിങ്ങള് പെറ്റ്സ്ണ്ടൊ വീട്ടില്?
എന്തോ?
പെറ്റ് പെറ്റ് പെറ്റ്സ്
പെറ്റ്സില്ല, പെറ്റ്സൊന്നുല്ല.
ഉം
പെറ്റ്സ്കളെ ഒന്നും വളർത്താറില്ല. ഏഹ്
കൃഷീ അങ്ങനെ നിങ്ങളുടെ ടൗണേരിയാ?
ടൗണേരിയ അല്ല, റോഡ് സൈഡ്. ടൗണേരിയ അല്ല.
ആഹ് നമ്മൾത് ടൗണേ ടൗണാൾത് ഗ്രാമസ്ഥലായതോണ്ട് അതായത് ചുറ്റും കൊളും, പാടും ഓള്, പ്രകൃതി ഭംഗി ആയ്ട്ട്ള്ളെ സ്ഥലാ
ആഹ് ഹാ ഹാ ഹാ
പിന്നെന്തേ?
ഉം പിന്നെ വേറെന്തൊക്കെ?
നല്ല്
ഹലോ
അത് ഏതാ ടീമ്?
ഏഹ്?
വെ വ് വേൾഡ് കപ്പിലേതാ ടീമോയ്ച്ച
എങ്ങനെ കേക്ക്ന്നില്ല.
വേൾഡ് കപ്പിലേ
ഏഹ് ടീമാ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടീമൊന്നുല്ല, മക്കൾസ്സ്കളാ ടീമിലൊക്കെ ആരാധനയൊക്കെ ഉള്ളത്.
ആഹ്
ഞാനങ്ങനെയും നോക്കലില്ല
ഉം ആഹ് ഉം ഉം
പിന്ന വേറെ എന്തൊക്കെയാ പിന്നെ ഉം കോളേജ്
ചോയ്ച്ച് ചോയിച്ചാലല്ലെ
ആഹ്
ഒന്നും ചോയിച്ചാലല്ലെ
എന്താ ഇപ്പ ഇനിയിപ്പൊ പിന്ന കൃഷീം കാര്യങ്ങളൊക്ക ഇണ്ടൊ
വൽതായിട്ടൊന്നുല്ല വീട്ടില്ങ്ങനെ ചെറ്തായിട്ട് പോത്ത് രണ്ട് മൂന്ന് പോത്ത്കൾ ഇണ്ടായിന് അയിനൊക്ക കൊട് ത്തു പെരുന്നാൾന് ഉം
അല്ലാണ്ട് കൃഷികളെ ചോയിച്ചത് കൃഷികളില്ലേ
അങ്ങത്തെ കൃഷിയില്ല വാഴ അങ്ങത്തൊന്നുല്ല
ആഹ് ആഹ് ആഹ് അപ്പൊ ഉപ്പക്കും ഉമ്മക്കും എന്താ പരുപാടി
ഉം ഉപ്പ ദുബായിലേന് ഇപ്പൊ കൊറേ ആയ്ട്ട് നാട്ടില്ണ്ട് ഇപ്പൊ ജോലിക്കൊന്നും പോവലില്ല
ആഹ് ആഹ്
ഉം ഇപ്പ ഞങ്ങള് പോവും
ആഹ് ആഹ് ആഹ് പിന്ന ചേട്ടമ്മാരൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലെയ്
ആഹ് ആഹ്
ആരോണ്ടൊ
ഇല്ലി ഇല്ല ഇവടെയൊന്നും ഇല്ല കുട്ടികളൊന്നു ഇല്ല എല്ലാരും പഠിക്കല്ലെ ഏഹ്
എല്ലോടുത്തും അതാ സ്ഥിതി
എല്ലാരും പഠിക്ക്യല്ലേ
അതെ
ഉം ഉം
ഫുഡ്ഡയിച്ചൊ
ആഹ് ഫുഡ്ഡ് കഴിച്ചു ഫുഡ്ഡ് കഴിച്ചിട്ടൊക്ക ഇങ്ങനെ ഇരിക്കുവാരുന്നു കഴിച്ചില്ലെ
ഓഹ് കഴിച്ചു
ആഹ് ആഹ് ആഹ് പെങ്ങക്ക് കുട്ടികളൊക്കെ ഇല്ലേ ആഹ് ഒരാളാ ആഹ്
ആഹ്
ഉം
ഇനി ഞാൻ വിളിക്കാം എന്തായാലും
ഏഹ്
ഞാൻ വിളിക്കാം
ആഹ് എന്നായിക്കോട്ടെ ഇനി